ഹലോ
ആഹ് ആഹ് സുഖം ഞാന് ചോറും കറിയൊക്കെ ഇണ്ടാക്ക്ണ്
രാവിലെ എണീച്ചിനാ
ആഹ്
രാവിലെ എത്ര മണിക്കാ എണീച്ചേ
അഞ്ച്മണി ആയി
ആഹ് ഇന്നത്ത് എന്തെല്ലാ ചെയ്തേ
മക്കളെ മദ്രസ്സ് പറഞ്ഞേച്ച് ആറ്മണിക്ക് തുടങ്ങും
ആഹ്
പിന്നെ സ്കൂള് പറ ഞ്ഞേ ച്ച് അ അന്നെ ഭക്ഷണം ണ്ടാക്കി ആഹ് ആഹ് ണ്ട്
ഇത് അവധിയാ ന്നല്ലോ
അവധിയാ
ആഹ് ഞങ്ങളടുത്ത് അവധിയാ ന്ന്
അവധി യാലേ ഇവിടെ മഴണ്ട്
മഴയാ ന്ന് ഇന്ന്
ആഹ് ആഹ്
ചുവപ്പാലാർട്ടി ഇതാന്ന്
റെഡ് അലേർട്ടല്ലേ
ആഹ് പിന്നെത് എന്തായി രാവിലെ ചായല്ലം കുടിച്ച് എന്താക്കീന് ഞാൻ ദോശയാക്കീന്
ഞാന് ഞാനുംദോശ
കറിയ ന്താ
കറി കോയി
ആഹ് ഞാൻ മുട്ട റോ മുട്ട വാട്ടിയത്
ഏഹ് ആഹ്
ഞാൻ രാവിലെ എണീച്ച് ഭർത്താവിനെ അയച്ച് പിന്നെ കുട്ടെ നിസ്കാരല്ലം കയിഞ്ഞ് കൊറച്ച് കടന്ന് എന്നിട്ട് ഇപ്പ പത്തുമണിക്ക് എണീച്ചി ത്ത വന്ന ആദ്യം ഞാ ഭക്ഷണം ണ്ടാക്കി എന്നിട്ട് ചോറിപ്പ അടുപ്പത്തി വെച്ച് അരിയിട്ട് റൈസ് കുക്കറ്ല് വെച്ചിട്ടാ ഉള്ളത് ഉം ഞാൻ അടുപ്പത്ത് വക്കല് ഇല്ല
ഏഹ്
ഇനിക്കറി വെക്കണ അത്രന്നെ ഞാ രാവിൽത്തെ കറിയന്നെ ഉച്ചക്ക് ട്ക്കലായിരിക്കും അല്ലേ
ഞാനില്ല ഉച്ചക്ക് വേറെണ്ടാക്കു
ഞാൻകോഴിക്കറി എല്ലം വെച്ചാല് ഉച്ചക്ക് അങ്ങന്നെ മൂന്നു നേരം അങ്ങന്നെ വെക്കലാണ്
ആ ഉച്ചക്ക് രാത്രിക്ക് ഒന്നിച്ച് വെക്കൂ രാവിലെ വേറെന്നെ
അങ്ങനെ നിങ്ങ കൊറെ ഫാമിലിയാ എത്രയാളാണ്
ഞങ്ങള് വ് നാലാള്
നാല എത്ര കുട്ടികള് നാലു കുട്ടികളായിരിക്കോ
താ
ആൺകുട്ടിയും പെൺകുട്ടി ആയിട്ടാ
ആഹ് ആഹ്
അനക്ക് മൂന്ന് പെൺകുട്ടികളാണ്
മൂന്ന് പെങ്കുട്ടികളല്ലേ
ഭർത്താവ് എന്താക്ക്‌ന്ന്
ഭർത്താവ് കൂലിപ്പണി മ് ഏ
ആഹ്
ഇവിടെ കൃഷിയൊക്കെ ഉണ്ടാവും
കൃഷി ഉണ്ടാവും എന്തല്ലാ കൃഷിയുള്ളേ
ഇവിടെ പിന്നെ കായ്
ആഹ് നേന്ത്രപ്പഴം ആഹ്
മം പിന്നെ ഇഞ്ചി
ഇഞ്ചി
അതൊക്കെ
ആഹ് അതെയാ ഇവിടെ പപ്പായാ തേങ്ങ അതല്ലേ ഉള്ളൂ പച്ചമുളക് കൃഷി ആയിട്ടില്ല അതെല്ലാടത്തും ഇത് പപ്പായ പറിച്ച് പഴുപ്പിച്ച് തിന്നു പിന്നെ കറി ബപ്പക്കായിന്ന് പറയും
ആഹ് ആഹ് ഇവിടെ കറുമൂസ് കറുമൂസ്
വ ആ പല പേരാന്ന് അതിന് അതാന്ന് ഞാൻ ചോദിച്ചേ അത് കറി വെക്കണേല്ലേ ഇനി എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ചിന്തിക്കേന്
ആഹ്
ആഹ്
പ്പേരി വക്കുവോ അത്
ഇല്ല ഉപ്പേരി ആരെല്ലോ പറയുന്നെ എനക്കറിയില്ല ഉപ്പേരി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് വെക്കല് ഉപ്പേരി
ള്ളി നമ്മള് ചെറുങ്ങനെ മുറിച്ചിട്ട് അത് മഞ്ഞപ്പൊടി ഉപ്പും പച്ചമൊളക് ക്കെ ഇട്ട് വേവിക്ക എന്നിട്ട് കടുകും എന്നിട്ട് കടുകും വെളിച്ചെണ്ണയും ഇട്ട് വറവ് വയ്ക്ക
അങ്ങനെയാ അത് വറുക്കല്ലേ വറുത്ത് ഞമ്മ വറവ് എന്ന പറയാ ബപ്പകായ് വറവ് ഇല്ല അത് ആ ഞമ്മടെ അങ്ങനെ പറയൂ ഞാൻ പിന്നെ ബപ്പക്കായ് ഇതാക്കൂ വെള്ളം ഒഴിച്ച് മുളക് ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ചിട്ട് കറി വെക്കലുണ്ട് അന്റെ കുട്ടികൾക്ക് ബപ്പക്കായിൻ്റെ പച്ചടി ഇഷ്ടാണ്
ആഹ് അതിന് മോര് ഒയിക്കോ
ആഹ് തൈര് ഒഴിക്കുവല്ലാ മോരല്ല തൈര്
തൈരാ ഏ ആഹ് ഞങ്ങ അങ്ങത്ത് വെക്കയില്ല തൈര് വെച്ചിട്ട്ള്ള ഭക്ഷണം ഉണ്ടാക്കയില്ല
അതെയോ പച്ചടിക്ക് എല്ലോം തൈര് തന്നെ വേണ്ടേ? അവിയൽന് സാമ്പാറെല്ലാം വെച്ച് വെക്കല്ണ്ടാ?
ആഹ് സാമ്പാറ് വെക്കും
അതെയാ
ഏഹ് ആഹ്
പച്ചകറി ബിരിയാണി വെക്കോ?
പച്ചക്കറി ബിരിയാണി വെക്കുല
അത് നല്ല ടേസ്റ്റ് ആന്ന് പച്ചക്കറി ബിരിയാണി കോഴി പൊരിച്ചതും
ഏഹ് എ സദാ അരി കൊണ്ട വെക്ക? അല്ലെങ്കില്
അത് സാധാരണ മറ്റേ മറ്റേ നെയ്ച്ചോറ്റിന്റെ അരി നെയ്ച്ചോറ് വെക്കുന്ന അരി
ആഹ്
ആഹ് അരിയോടെ വെക്കാൻ പറ്റൂ സാധാരണ അരിയോടാവൂലാല്ലോ? ഈ നല്ല ടേസ്റ്റ് ആന്ന് ഏറ്റവും എഹ് കോഴി ബി രിയാണിനെ കാട്ടിം ടേ രസം
ആഹ്
പച്ചക്കറി ബിരിയാണിയാണ് ഞമ്മടെ കുട്ടികൾക്കെല്ലാ അതാണീഷ്ടം
ഇഷ്ട്ടലേ?
ഉം
അപ്പൊ ബിരിയാണി മസാല ഒക്കെ ഉപയോഗിക്കും?
എല്ലും ഇടണം ബിരിയാണി മസാലിയും മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാല ഇതന്നെ പൊതുവേ നമ്മള് ചെമ്മീൻ ബിരിയാണി എല്ലാം വെക്കുമ്പം എല്ലും ഇടുന്നില്ലേ? അതുപോലന്നെ ഇടണം സോയബീടണോ? പച്ചക്കറി എന്ന് വെച്ചാ ക്യാരറ്റ്
ആഹ്
ഉരുളക്കിഴങ്,
ആഹ്
പിന്നെ ബീൻസ് അങ്ങനെയെല്ലോം ഇട്ടിട്ട് ഗ്രീൻ പീസ് മെയിനായിട്ട് ഇടണം
ആഹ് ആഹ്
ഗ്രീൻപീസ് എന്തായാലും വാണം എല്ലാം വെള്ളത്ത് ഉള്ളി വാ വാട്ടണം പസ്റ്റ് തക്കാളിയും പച്ചമുളീ ഇഞ്ചി എല്ലും ഇട്ടിട്ട് വാട്ടണം പസ്ട് അത് വാട്ടീട്ട് ഈ മസ ഇതെല്ലാം ഇട്ട്ട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ആ മസാല പൊ ടികള് ബിരിയാണിക്ക് ഇടുന്ന മസാലികൾ ഇല്ലേ? പൊതുവേ കോഴി ബിരിയാണിക്ക് ഇടുന്നെ അതെല്ലാ ഇട്ടിട്ട് ആക്കിയിട്ട് സാധാരണ നെയിച്ചോറ് വെക്ക
ആഹ് ഏ ആഹ് ആഹ്
ഉം കുട്ടിയളെല്ലാം വീട്ടി തന്നെ ആയോണ്ട്
ആഹ്
ടീവിന്റെ മുമ്പിത്തന്നെ
ആഹ് ആഹ്
പിന്നെ നിങ്ങളെ എന്തെല്ലാന്ന് വേറി സ്‌പേ എന്തെക് പുതിയ ഇതായിട്ടുള്ള ഫുഡ് ഭക്ഷണം അറിയോ?
ഭക്ഷണം ഞാന് കബ്സ വെക്കും മന്തി വെക്കും
ആഹഹാ നിങ്ങ മന്തി എങ്ങനെ, വെക്കല്
മന്തി ഏഹ് തക്കാളി ഉള്ളി വാട്ടിയിട്ട് അതെന്നെ കുറച്ച് ആഹ് തക്കാളി ഉള്ളി വാട്ടിട്ട് അതൊന്ന് പിന്നെ പോയോ
ഇല്ല പറ
പിന്നെ അതില് ഹലോ അതില് ക്യാരറ്റ് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടട്ട്
ഞാൻ ആദ്യായിട്ടാ കിട്ടീന്ന ട്ടാ മന്തി ഞാ മന്തി എങ്ങനെയാന്ന് വെച്ചാല് ഇന്നന്റെ മോള് കുറേ ട് പറഞ് മന്തി വക്കാ പക്ഷെ കോയി കോയില്ലേ കോഴി വാങ്ങാൻ പോണെ ഇന്നെസ്കൂൾ അവധിയല്ലേ
ഏഹ് ആഹ് കോയി പൊരിച്ചിട്ട് ലാസ്റ്റ്ടും
ഇല്ല ഞാൻ ന്റെ മന്തീന്ന് വെച്ചാല് ക്യാഇത് മല്ലിച്ചപ്പ് പൊതിയിന ചപ്പ് എല്ലാം പിന്നെ മുളകില്ലേ ചുവന്ന് നമ്മൾ പൊടിക്കുന്ന മുളക്
ആഹ് ആഹ്
അത് ചെറുനാരങ്ങ ഓയില് അതെല്ലാം ഇട്ടിട്ട് മിക്സിൽ അരച്ചിട്ട് കോയില് കൊഴച്ചിട്ട് ഫ്രിഡ്ജില് വെക്കും
കൊറെേ നേരം വെക്കോ
ഉം കൊറച് സമയല്ലെങ്കും വെക്കൂല ഓര് ഒരരിക്കേ വെക്കൂ പിന്നെ അരമണിക്കൂർ അരി പുതിർത്തി വെക്കൂ.
ആഹ്
അങ്ങനെ ആക്കിയിട്ട് നല്ല നല്ല രസ് സാണ് പുതിർത്തി വെച്ചിട്ട് വെയ്തിങ്ങെ പൊരിക്കൂ. ഈ മാവില്ലേ പൊരിച്ചി ട്ടാട വെക്കൂ എന്നിട്ട് ഈ മ മസാല കുറച്ച് അവിടെ മാറ്റി വെക്കൂ. നമ്മൾ ചോറ് വെക്കുന്നയ്ന് മുമ്പ് ഫസ്റ്റ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ മാ ഞാൻ കുഴച്ച വെച്ച ഇതില്ലേ. പൊടിമ മുളക് മല്ലിച്ചപ്പ് ചെറുനാരങ്ങ. പിന്നെ ചിക്കൻ സ്റ്റോക്കെല്ലാം ഇട്ടിട്ട് അത് ഫ ച്ച് വെളുത്തുള്ളി ഇടും ചതച്ച വെളിച്ചുള്ളി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയുട്ട്ട്ട് വാട്ടു എന്നിട്ട് ഈ മസാലകൾ ഉടു നല്ലവണം വാട്ടു വാട്ടി കഴിഞ്ഞിട്ട് അരി ഒയ് അരിയിടും അരിയിട്ട്ട്ട് ഒന്നരക്കൊന്നര വള്ള ഒരു. പാട്ടൊക്ക് ഒന്നര പാട്ട വളന്നട്ട് ഇടും. ഒഴിക്കൂ എന്നിട്ട് വേവിക്കൂ അയ്ല് നാരങ്ങ ഉണക്ക് നാരങ്ങല്ലേ.
ആഹ് ആഹ്.
എന്നിട്ട് വൈകി ഈ മസാല വെച്ചിട്ട് ചേർത്ത ചൂടാക്കിട്ട്. പുകയിടും അങ്ങനെയന്ന് നിങ്ങൾ തൊന്ന് പറഞ്ഞാട്ടെ തക്കാളി.
ഉ ഹ. അത് അങ്ങത്തന്നെ ഞാന് പിന്നെ ചോറ് നമ്മള് സദാ ചോറ് പോലെ. വെക്കും.
ആഹ് സാധാരണ ചോ റു പോലെ ഞമ്മ വേറൊരു മന്തി വെക്കും എങ്ങനെ ക്യാപ്സികം ചിക്കൻ കഴ്കീ ട്ടി വെച്ച്.
ഏഹ്
എന്നിട്ട് ക്യാപ്സിക്കം മല്ലിച്ചപ്പല്ല ഇട്ട് അയില് വിതറും. എല്ലാ അതിലെന്നെ ഇട്ട് കുഴച്ചിട്ട് അത് വേവിക്കും കുറച്ച് സമയം. ഫി ഫ്രിഡ് ഇതെല്ലാം തണുപ്പിക്കാൻ വെച്ചിട്ട്. എന്നിട്ട് സാധാരണ ചോറ് വെക്കുന്ന പോലെ ചോറ് വെച്ചിട്ട് അയിന്റെ മേല ഇട്ടിട്ട് ദംടല്. അങ്ങനെ ആക്കും. പക്ഷെ തക്കാളിയൊന്നും ഇടൂല.
ഞങ്ങള് തക്കാളി ഇടും ഇഹ്, ഇഹ്, ഇഹ്
തക്കാളി ഉള്ളിയൊന്നു ഇടൂല.
തക്കാളി, ഉള്ളി ഇടും, ക്യാരറ്റും ഇടും ചെലപ്പം ഉം ചിലപ്പോ ഉരുളക്കെഴങ്ങു ഇടും.
ആഹ്, എന്നിട്ട് ചിക്കന് കോഴി ഒന്നിച്ചിട്ടിട്ട്ന്നെട് ആക്കല.
ചിക്കൻ വേറെ പൊരിക്കും.
അങ്ങനെ.
ഏഹ്.
അങ്ങനെ ചെയ്യേണ്ടത് ല്ലേ ആഹ്. ഇന്നെന്താ കറി വെച്ചിനെ ഉച്ചക്ക്?
ഇന്ന് സാമ്പാറ് പിന്നെ കോഴി പാട്സും. അത്
രണ്ട് തരം കറി വെക്കു ര ഉച്ചക്ക്‌.
ആഹ്, ആഹ് എന്തെങ്കിലും ഉപ്പേരിയും വെക്കും.
അതെയാ കോഴി പ്പാട്സ് നമ്മളും വെക്കലുണ്ട്.
ആഹ്, ആഹ് കുരുമുളകക്കെ ഇട്ട് അതന്നെ.
ആഹ്, അതെനിക്ക് ശനിയാഴ്ച ദിവസം കിട്ടൂ.
ഏഹ്, ആഹ്.
അന്നേരം ഞാൻ വാങ്ങും അധികം ഒരൊക്കെ വാങ്ങും അയില കരള് ഇഷ്ടല്ലായിരിക്കും കുട്ടികൾക്കൊന്നും. അതുകൊണ്ട് അങ്ങനെ ഓരോ ടൈമ് വാങ്ങും.
ആഹ്.
എന്നാ പിന്നെ ശരി.
ആ സമയായോ?
ആഹ്.
ആയിക്കോട്ടെ ആഹ്, ആഹ് ആയി
ഓക്കെ.
വാ ഏടെ പോവ്ന്നേ?